അതാ ഫാസ്റ്റ് നിങ്ങക്ക് കേക്കാൻ പറ്റണില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്താ കട്ടായത് നേര്ത്തെ
അറിയില്ല വേറൊരു കോള്ലെ കേറിയതെന്താവോ
അതെ ആ ഞാ എന്താവു വിചാരിചിട്ട് ചെലപ്പോ ഫുൾ റേഞ്ച് ഇഷൂക്കെല്ലേ അതാവൂന്ന് വിചാരിച്ചു
ആഹ് ആഹ് റയിഞ്ച് വി നിങ്ങള് വിളിച്ചപ്പോ കംപ്ലയിന്റ് ഒന്നുല്ല ഇന്റെ മുമ്പൊരാള് വിളിച്ചപ്പോ സൗണ്ട് കേൾക്കണേ
ആഹ് ആഹ്
അത്ങ്ങള സൗണ്ടൊന്നും വെരുക പോവാ വെരാ പോവതന്നേ
ആഹ് ആഹ് ആ അങ്ങനെ ഫുഡ് കഴിക്കാറായോ
ആഹ്
ആഹ് അതെ എന്ത് മീന
ചെറിയ മീനില്ലേ നത്തള്
ആഹ് ഇവിടെയ തന്നെ
ഹാ
നിഞങ്ങളെങ്ങനെ വർക്കുംമ്പോ എന്തൊക്കെയാ കൂട്ടുക
ഞാന് വെളുത്തുള്ളി മൊളക് പൊടി മസാല പൊടികള്
ദാണ്ടെ
വെളുത്തുള്ളി തോലോടുക്കെ ചതച്ചിടണം
അതെ അതെന്താ അങ്ങനെ വയർ വേനിക്കില്ലേ
ഇല്ലില്ല അത് നല്ല ടേസ്റ്റാണ് ഒന്നും കൂടെ
അതെ
ഉം ഞങ്ങള് ഇപ്പൊ എന്താ ഇങ്ങത്തെ ഡൗട്ട് അടിക്കാണെങ്കി മിക്സി ജാറില്ലേ
ആം
അതില് മൊളക് മഞ്ഞള് ഉപ്പ് വലിയ ജീരത്തിന്റെ പൊടി ശകലം കുരുമൊളക് അതേ മാരി ചെറിയ കാന്താരി മൊളക് എന്നൊക്കെ പറയില്ലേ ആഹ് ചെറിയ മൊളക് അതൊക്കെ അത് കറിവേപ്പില അതൊക്കെ കൂട്ടിയാണ്ട് വെളുത്തുള്ളി ആ ഊട്ടി അടിച്ചാണെന്നുണ്ടെങ്കി നല്ലാ ടേസ്റ്റിണ്ടാവും
ആ ഇഞ്ചിടുവോ
ഇഞ്ചി ഞാൻ ഇടലില്ല കാർണെ ചട്ടീലിങനെ അടിയില് ഒട്ടി പിടിക്കും ആ അപ്പൊ അതോണ്ട് ഉള്ളേച്ച ഇഞ്ചി അതൊന്നും ഉപയിക്കൂല
ആഹ് ആഹ്
വെറും വെളുത്തുള്ളി തൊലി കളയാതെ കറിയേപ്പ് വെള് ഉള്ളി ചെറിയമ്മ പച്ചമൊളകും ആഹ് ആം
ചെയ്യ
ടേസ്റ്റ് ഉണ്ടാവട്ടെ ചെല വലിയ മീന ആളൊക്കെ വിൽക്കണമെങ്കിൽ വേണം ഈ നെയ്മീനും അങ്ങനത്തെ അഐക്കോറ ആഗോലി
അങ്ങനത്തെ മീനുകളൾൊക്കെ വെച്ചണ വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുുള്ളി പച്ചമുളക് അങ്ങനെ എല്ലാ ഇതും കൂട്ടണം
ആഹ ആഹ
ഇത് ശവചെറിയ മീനാണല്ലേ ഇപ്പൊ മത്തി അങ്ങനെ ഈ ചെറിയ മീനാൾ കുട്ടുമ്പം അത്ര വണണില്ല ആഹ ഞാനായിക്ക കൂട്ടലില്ല
ആഹ് കറി വെക്കുമ്പോ എങ്ങനെ വെക്ക
കറി കറി അങ്ങനെ വല്യ റെസിപ്പിന്റെ ആളൊന്നുംഇല്ല ലാര ജസ്ചല്ല തട്ട കുട്ടി മബൈക്ക
ആഹ് ഞങ്ങിവിടെ പണ്ട് വാടകക്ക് ഇരുന്നാരന്ന അപ്പൊ അവിടെ മറ്റേ ഇങ്ങനെ മുസ്ലിംസ ആന്ന് അവിടുത്തെ ഉമ്മ ഉമ്മക്കെയ ഞങ്ങള് അവരെടെ വീട്ടിലെ വാടകക്ക് ഇരുന്നാഞ്ഞത് അപ്പൊ അവരിങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവര് കൂട്ട കുടബാണ് അപ്പ അവരെല്ലാവരും ഏഹ് കഴിക്കുന്നന് മുന്നേ ഫുഡ്ൊക്കെ കയഴിഞ്ഞ കറൊക്കെയക്കഴിഞ്ഞാ മീകരൊെ അന്ന് പറയുമ്പോ മീൻകരൊക്കെ നമ്മള് ഏഹ് ചിക്കനൊക്കെ വെക്കണ പോലല്ലേ അതായത് നമ്മള് ഇപ്പൊ ആഴ്ചയിലോ മാസത്തിലോക്കെല്ല ചിക്കന് വാങ്ങാ അങ്ങനെയക്കെ വെക്കണ സമയത്ത് പോലെആർന്ന് അന്നുണ്ടാർന്നു കുറെേ കാലം മുന്നേ ആട്ട ഒരു പത്ത് പതിന പത്ത് കൊല്ലം മുന്നേട്ടോ ഹലോ ഹലോ ഹലോ
ഹലോ കേക്കണില്ലല്ലോ